ഹലോ ഹലോ കേക്കില്ലേ
ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ
എന്തൊക്കെ വിശേഷം
വിശേഷങ്ങൾ ഇങ്ങനെപോവുന്നുണ്ട് അവിടെ മഴയാണോ എങ്ങനെയാ?
ഇന്ന് മഴയൊന്നുല്ല ഇന്ന് നല്ല വെയില.
ശെരി ശെരി ഇവിടെ ചെറിയൊരു ചാറ്റ മഴ പെയ്ത് കൊണ്ട് തന്നെയ ഇരിക്കുന്നെ. പാലാവസ്ഥൊക്കെ എങ്ങനെ ഉണ്ട്?
രാവിലെയൊക്കെ മഴണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയിലാ പ്പ നല്ല വെയില് അറിക്ക്ണ്ട്.
ശെരി ശെരി ശെരി ഇവിടെ ചെറിയരു മഴ പെയ്തായിരുന്നു രാവിലെ.
ആഹ
പിന്നെ കൊഴപ്പല്ല ചെറിയൊര്
അഹ ആഹ ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ചോ?
ഓഹ കഴിച്ചു എന്തേന്നു ഫുഡിനൊക്കന്ന് ചോറിന് പക ഇത് കറിയൊക്കെ എന്തേന്നു ആ
കറി മീനായിരുന്നേ.
ആഹ
മീനായിരുന്നു
ഏഹ മീൻ കറി വെച്ചക്ക
മീന്
കറി വെച്ചതാ
ആഹ ഞാൻ തന്നെയാ വെച്ചത്
ആഹ അഎന്നെ കറിയാക്കി വെച്ചതാണോന്ന്?
അതെ അതെ തെ തെ തെ
അന്നങ്ങനെ കറിക്കല് ഇങ്ങള് മീന്?
ക്ലിയറയ്യ് ക്ലിയറല്ല കേട്ടോ വ
പറയണതോ ഇപ്പൊ പറയണ ക്ലിയ ക്ലിയറല്ല.
ആഹ ഒരു വിധം
ആ എങ്ങനെ കറി വെക്കല് മീന് ന്ന്
മീനോ
ആഹ
ആഹ മൊളക് ചേർത്ത് മൊളക് ഇട്ട്
മൊളകിട് സധാ മീം മൊള
ട്ട് മൊളകിട്ട് തേങ്ങാ അറച്ച് അങ്ങനെ വെക്കാറില്ല.
ആഹ
ഉം
ങേ ഓരോ നാട്ടിലും ഓരോ മോഡലല്ലേ അതാ ചോയ്ച്ചതെ എങ്ങനെകാരം ഞങ്ങളും ഞങ്ങള് തേങ്ങ അരക്കെല്ല മു ഇല്ലല്ല മൊളകിടും ആഹ ഇന്ന് മീൻകറിയായിരുന്നോ വേറെ ഒന്നുല്ലേനൊ ഉപ്പേരിയൊന്നും ല്ലേന്നോ
അല്ലല്ല തോരനുണ്ടായിരുന്നേ മെഴുക്ക്‌വരറ്റി തോരനല്ല മെഴുക്ക്‌വരറ്റി ഉണ്ടായിര്ന്നേ
ആഹ
ബീൻസ് മെഴുക്ക്‌വരറ്റിയും വെച്ച് കഴിച്ചു
ഓ ഓഹ കഴിച്ചു ഞാൻ ഇൻക്ന്ന് ഏഹ ചോറ്ക്ക് പരിപ്പ് കറി
ചോ എന്താ
പരിപ്പ് കറി
പരിപ്പ്
ആഹ്
റേഞ്ച് ഇല്ലേ അവിടെ
റേഞ്ച്ണ്ട് ഇല്ല
ഉം ഉം ക്ലിയറ് അല്ല
ഇപ്പളോ
ആഹ് ഇപ്പൊ കൊഴപ്പില്ല ആഹ് കേക്കുന്നുണ്ട്
ആഹ്
പിന്നെ ഞാൻ നല്ലപ്പോ ഇപ്പൊ കൊഴപ്പല്ല ഇവിടെ കാലാവസ്ഥ ഇത്തിരി തെളിഞ്ഞിരിക്കുവാ
ആഹ് സ്കുൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ വിട്ടില് ഉണ്ടാവല്ലോ ലേ
അതെ അതെ അതെ ഇന്ന് ലീവായത് കൊണ്ട്
ആഹ് മക്കള് ഉണ്ടാവും മക്കളൊക്കെ എന്താ ചെയ്യണെ കളിക്കാൻ പോയതാ
അല്ല അല്ല കൊച്ച് ദേ ആയിറ്റ് ഒരാളെ ഉള്ളൂ ടിവി കണ്ടോണ്ടിരിക്കുവാ
ഏഹ് സ്കൂള് ഇല്ലാത്തൊണ്ട് ല്ലേ
ഇല്ലന്നേ അവിടെ പിള്ളേർ എന്താ ചെയ്യ്ണെ
ഓള് കളിക്കാൻ പോയിണ് ഓള് സ്കൂള് ഇന്ന് ഇല്ലാത്തോണ്ട് കളിക്കാൻ പോയിണ്
പോയി പോയി അഹ് ആഹ് പോ അവിടെ പോയി
അവിടെ ആഹ് അവിടെ എല്ലാരും ഉണ്ടെ എല്ലാ മക്കളും അവിടെ ഒത്തു കൂടല്
ഓഹ് ഓഹ്
അവിടെ ഉള്ളവർക്കൊരു പണി ആയിരിക്കും
ആഹ് ശരി ശരി ശരി പിന്നെ കാലാവസ്ഥ എങ്ങനെ ഉണ്ട് ഇപ്പൊ
ഇപ്പോ വെയി ല ലെ വെയില് തന്നെയാ
വെയില് അല്ലേ
ഉം
എടാ ഇവിടെ മഴയാണേ
ആഹ് ഇവിടെ വെയിലാണ് രാവിലെ ഉണ്ടായിരുന്നു മഴ
ഉം ഉം ഉം
ആല്ല അപ്പൊ നല്ല മഴ ആയിക്കാരം വിചാരിച്ചീനി പിന്നെ ഏഹ് ഇന്നിപ്പോ ഉച്ചന്റെ ശേഷം നല്ല വെയില് ഇങ്ങനെണ്ട്
ഓഹ് ഓഹ് ഓഹ് ഇവിടെ കൊഴപ്പം ഇല്ല ഇന്ന് രാവിലെ ഇച്ചിരി മഴ ആയിരുന്നു
ആഹ്
ഇപ്പം വല്ല്യ വെയില് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഇത്തിരി മഴ മാറി നിക്കുവാ
ആഹ് ആഹ് ആഹ് മഴ ഇവടീം ഇല്ല നല്ല ഇതാ സുഖണ്ട് അപ്പൊ രാവിലെ ഇങ്ങനെ മഴ പെയ്തപ്പ ഇങ്ങനെ മടിച്ചീനി മുറ്റത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഇങ്ങനെ
ഉം ഉം
അപ്പൊ പിന്നെ മഴ ണ്ട് പോയപ്പോ മുറ്റം ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത്
അതെ അതെ അതെ അതെ ഇവിടെ എല്ലാം മിറ്റത്തെല്ലാം പുല്ലും മൊത്തം കള കയറി നിൽക്കുവ
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസായിട്ട് അടുപ്പിച്ച് മഴ ആയിട്ടേ മുറ്റത്ത്ക്കന്നെ ഇറങ്ങാൻ വയ്യായിരുന്നു
എന്തോ
മുറ്റത്തക്കന്നെ ഇറങ്ങാൻ വയ്യായിരുന്നു പറയ് മഴായ
അതെ അതെ അതെ അതെ ആ അതന്നെ ഉം ഇവിടെയും അത് തന്നെ ഇവിടെയും അത് തന്നെ ആയിരുന്നു
ആഹ് വെക്കേഷൻല്ലേ കുട്ടിനേം കൊണ്ടൊക്കെ എവിടേം പോയോ
പോയാരുന്നു പോയാരുന്നു
എവിടെക്കെ പോയി
അവള് വണ്ടർ വണ്ടർലാ പോയാരുന്നു
ആഹ്
നല്ലതായിരുന്നു കൊഴപ്പല്ല ഒറ്റ ഒരു ദിവസത്തിന്റെ ടൂറായിരുന്നു പിന്നെ രണ്ട് മൂന്ന് അമ്പലത്തിലൊക്കെ അങ്ങനെ പോയി
ആഹ് അവിടെ പുതിയ റൈഡുകളൊക്കെ വന്നണല്ലോല്ലേ പരസ്യം ഒക്കെ കാണലിണ്ടയ്നിം റൈഡുകളൊക്കെ വന്നണ്ല്ലേ വണ്ടർലയില്
അതെ അതെ അതെ അതെ എന്നാലും പേടിയാന്നെ പേടിയാ
ആഹ് ഇബലിങ്ങനെ പറഞീനിം പോണംന്നൊക്കെ നമ്മക്ക് അയ്ന് ഒഴിവ് അണ് കിട്ട്
നല്ലതാ നല്ലതാ കൊഴപ്പല്ല നല്ല വെയിലത്തൊക്കെ പോവാണെങ്കി ഇതു വല്യ സമ്മർ ആഹ് അതെ അതെ നമുക്കി പിള്ളേരുടെ അവധിക്കാലത്ത് പോകുമ്പം കൊഴപ്പല്ല അവർക്ക്‌ ഒരു എൻജോയ്മെന്റും കൂടെ ആകും ഓര് ഹാ പ്പിയായിട്ടൊക്കെ
അങ്ങനെ
എങ്ങനെ ടിക്കറ്റ് ഒക്കെ എങ്ങനെയാ റേറ്റ് അവിടെ
എങ്ങനെ
ടിക്കറ്റൊക്കെ നല്ല ഉം
അതെ അതെ ടിക്കറ്റ ഉണ്ട്ണ്ട് ഉണ്ട് ഇപ്പൊ ഈ വേനൽ സമയത്ത് നമ്മൾ പോവുവാണെങ്കി എല്ലാം തന്നെ ഇച്ചിരി റേറ്റ് കൂടും
ആഹ്
അവിടെ നമ്മുടെ വീടിന്റെ നമ്മുടെ അടുത്ത് എങ്ങാണോ ഉണ്ടോ പാർക്കോ അങ്ങനെ വല്ല ഉണ്ടോ
ഇന്റെ വീടിന്റെ അടുത്തോ ഊം ഊം ഇല്ലല്ല ഞങ്ങളവിടുന്ന് ഞങ്ങള് അധികം പോകല് ബീച്ച്ക്കാ അയ്ന് കൊറച്ച് പോണം ഇവിടുന്ന് അവിട്ന്ന് കാലിക്കറ്റ് ബീച്ചിൽ പോവുമ്പോ അങ്ങനെ പോവുള്ളു
ഇവിടെ അടുത്തൊക്കെ ഒണ്ട് ഇവിടെയും അടുത്തുണ്ട്
ഏഹ് ആഹ്
പിന്നെ നമ്മള് മെയിൻ എങ്ങും പോകാറില്ല
ആഹ് എന്താ പോ കൊണ്ടയിക്കൂടെ അടുത്തുണ്ടെങ്കില് നമ്മളെ അടുത്തൊന്നുല്ല നമ്മക്ക് കൊറച്ച് ദൂരെയാണ്
ഓഹ് ഓഹ്
എടുത്തുള്ളത് കാലിക്കറ്റ് ബീച്ചാണ് അവ്ട്ക്ക്‌ എടക്കടക്കൊക്കെ പോവും എപ്പളും ഒക്കെ ഇങ്ങനെ ഈ വെക്കേഷൻല് പോയിനീം ആഹ്
അങ്ങനെ പിന്നെ വേറെന്നാ വിശേഷങ്ങൾ
വേറെന്താ ഹോബിയൊക്കെ എന്താങ്ങളെ ഓഹ് മാങ്ങൊക്കെ ഇഷ് ഇഷ്ടം പോലെണ്ടാവും മാങ്ങ അച്ചാറിട്ടച്ച്ണ് ഉം
മാങ്ങ എങ്ങനെ കറി വെക്കുവോ മാങ്ങ അച്ചാറ് ഇടലില്ലാതെ കറി വെപ്പ് മാങ്ങ ഏഹ്
ഞാനിപ്പോ യൂട്യൂബ് നോക്കി മിനിഞ്ഞാന്ന് കറി വെച്ചീനിം മാങ്ങാ പുളിശേരി
പുളിശ്ശേരി വെച്ച് ഓ
ഉം മാങ്ങല്ല ഇങ്ങനെ പറയണ കേക്ക പുളിശ്ശേരി മാങ്ങാ പുളിശ്ശേരിന്ന് പറഞ്ഞിക്കാണ്ട് അപ്പൊ ഞാൻ വെച്ച് വെച്ചോക്കുമ്പോ മക്കളൊന്നും തിന്നില്ല ഓൽക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒന്നാമത് ഒരു മധുരള്ളതാണ്
മധുരം അത് പുതിയതായിട്ട് കൂട്ടുമ്പോ ഉം
ഞാൻ തന്നെ തിന്ന് വേറാരും തിന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇഞ്ഞി പരീക്ഷിക്കൂല
ഹിഹി
ആഹ് മാങ്ങ ഇങ്ങനെ കണ്ടപ്പളേ പിന്നെ യൂട്യൂബ് തുറന്നാ മാങ്ങാപ്പുളിശ്ശേരി നല്ല രസാണ് പറഞ്ഞ് ഓരോ ഓരോരുത്തരിങ്ങനെ വീഡിയോ ഇറക്ക് അല്ലേ അപ്പ ആഹ് അതും എല്ലാരും തിന്നുമ്പളേ നമുക്ക് രസ ഉള്ളൂ
അതെ അതെ അതെ പിന്നെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കൂട്ടാം അത് കഴിഞ്ഞാ പിന്നെ അയിന് കൂടുതലത് കൂട്ടാനൊന്നും പറ്റത്തില്ലല്ലോ
ആഹ് ഞാൻ എന്നിട്ട് പിന്നെ ഒയിവാക്കി ആരും തിന്ന്ണില്ല അത് മുഴുവൻ ഞാൻ തന്നെ തിന്നത് ഞാൻ പറഞ്ഞോലോട് മ ഇഞ്ഞി ഞാൻ ഇണ്ടാക്കൂല അച്ചാറ് ഉണ്ടാക്കിയാ തിന്നും അച്ചാറ് ഇണ്ടാക്കിട്ട്ണ് കൊറ മാങ്ങച്ചാറൊക്കെ ഇണ്ടാക്കി വെച്ചിണ് മാങ്ങച്ചാറുണ്ട്, ചാമ്പക്കച്ച ചാമ്പക്കല്ല അ താ ജാതിക്കച്ചാറില്ലേ
ജാതിക്ക ജാതിക്ക കിട്ടുവല്ലേ
ആഹ് ജാതിക്ക കിട്ടിയതല്ല ജാതിക്ക മൂത്തച്ഛന്റെ മോള് കൊണ്ട് വന്നതാ അപ്പൊ കൊറച്ച് തോനെ കൊണ്ട് വന്നീനി അപ്പൊ അഹ് അത് അച്ചാറിട്ട് വച്ചതാണ്
ശരി ശരി ശരി
ആ അച്ചാറായൊക്കെ തിന്നും പക്ഷെ കറി വെച്ചാതിന്നൂല മാങ്ങയൊന്നും
ഏ
ഉം
മീനൊക്കെ കിട്ടുവോ അവിടെ നല്ല മീനൊക്കെ കുറ വില കുറവായിരിക്കു
ഓ ഓ മീനൊക്കെ കിട്ടും വിലക്കൊറവ് പറഞ്ഞാല് ഞങ്ങള് കൊറച്ച് ഇങ്ങോട്ട് പോ ടൗണിന്ന് ഇങ്ങട്ട് പോര ഒരു ഹില്ലേരിയേക്കാ
ഉംഹ് ഉംഹ് ഉംഹ്
ഇവട്ക്കട് കൊറച്ചു പണിയാ എന്നാലും കിട്ടും
കിട്ടും
ഓ നല്ലന്നെ കിട്ടും രാവിലെ പിടിച്ച് രാവിലെ അവര് കൊണ്ട് വരും വണ്ടിക്കാര്
ഉം
ഇവിടെ എത്തും നല്ലത് കിട്ടും ഫ്രഷ് ആയതല്ലെ
ചക്ക കിട്ടിയോ
ചക്കാ ചക്ക ഇവിടെ ഇണ്ട് യാഅള്ളാ ഓർമല്ലേനി ഫ്രിഡ്ജിലിണ്ട് ഞാൻ എടുത്തച്ചിന് ഓർമ്മല്ല അത് ചോയിച്ചപ്പോളാണ് ഇന്നലെ എടുത്ത് വെച്ചതാ
ഓഹ്
ചക്ക ഉണ്ട് നല്ല മധുരമുള്ള ചക്ക
ചക്ക പുഴുങ്ങി ചക്ക പുഴുക്കൊക്കെ വെക്കുവോ
ഓഹ് ഉണ്ടാക്കും
ഉണ്ടാക്കും ഞങ്ങള് ഇന്നലെ ഒണ്ടാക്കി ഇവിടെ ചക്കയൊക്കെ കിട്ടുന്നേ ചക്ക ഏറെയുണ്ട് ചക്ക മിറ്റത്തെല്ലാ ചക്കയാ ഉം
ഏയ് ഇവിടെ ഇൻക്ക് ചക്കയൊന്നുല്ല പക്ഷെ ഓരോരുത്തര് തരും ഉള്ളോലൊക്കെ എൻ്റെ അടുത്ത്ത്തെ ഇള്ള വീട്ടുകാരൊക്കെ തരും
ആഹ് ആഹ് വ
ഇൻക്ക് ഇവടെ ചക്കെന്നുല്ല പക്ഷെ അടുത്തുള്ളോലൊക്കെ തെരും ചക്ക ന്നാ കൊണ്ടോയിക്കോ ക്കോർഞ്ഞാണ്ട്
ചക്കണ്ട് പിന്നെപ്പത്ത മാണ്ടിയെ മാങ്ങണ്ട് ഒക്കെണ്ട് ഉം
പിള്ളേരൊക്കെ സ്കൂളി പോമ്പം എങ്ങനെ രാവിലെ ഫുഡ് കാപ്പികുടി ചക്കൊക്കെ വെച്ച് കൊടുക്കുവാണെ കഴിച്ചോളോ
ചക്കയൊന്നും തിന്നൂല്ല ഓൽക്ക് നല്ല ഇത് വാണം പത്തിരി ഏഹ് ദോശ, വെള്ളപ്പം, ഇഡ്ലി, പുട്ട് അങ്ങൻത്തെ ക്കെ പറ്റുള്ളൂ ചക്ക അങ്ങൻത്തൊന്നും തിന്നൂല. അത്പ്പോ വെച്ചൊട്ത്താലും തിന്നൂല. ഓൽക്കതൊന്നും പ റ്റൂല
കഴിക്കത്തില്ല
ചക്കക്കെ പിന്നെ ഞങ്ങള് പത്ത് മണിക്ക് കഞ്ഞിക്കെണ്ടാക്കൂ
ആഹ്
അങ്ങനെ ചക്കിം കഞ്ഞിം
അങ്ങനെ കഴിക്കത്തേ ഒള്ളോ
ഏഹ്
അങ്ങനെയേ കഴിക്കത്തുള്ളൂ
ആഹ് ചക്കപ്പുഴുക്കും കഞ്ഞിം
ഓഹ് ഓഹ്
അങ്ങനെണ്ടാക്കും
അപ്പൊ ഓൽക്ക് ഇഷ്ട അത്ന്നും അല്ലാതെ ഓൽക്ക് മടിയാ
മടിയാ
ആഹ് ഇങ്ങള് ഇങ്ങള് ന്ന് രാവിലെ ചക്കക്കെ ഇണ്ടാക്കിയ കൊട്ക്കല് സ്കൂക്ക് പോമ്പം
രാവിലെ സ്കൂളി പോമ്പം ഞാനും പോവുന്നോണ്ട്
ആഹ് ഇങ്ങള് വർക്കെയ്യ്ണ്ടോ
ആഹ് ഉണ്ട്ണ്ട്ണ്ട്
ആഹ് അപ്പൊ അങ്ങനെ പോമ്പല്ലേ
ആഹ് ചെല സമയത്തൊക്കെ കഴിച്ചോളും ചെല സമയത്ത് പിന്നെ കഴിക്കത്തില്ല ഇതുപോലെ ഇഡലി, ദോശ
ആഹ് ഞാ ങ്ങക്ക് വിളിക്കാഞ്ഞ്‌
ഓഹ് ഹലോ